ഹലോ
ആ എന്തൊക്കെണ്ട് വിശേഷോം
ഖായിട്ട് പോന്നു എന്താവ്‌ടെ വിശേഷങ്ങളൊക്കെ
സുഖായിട്ട് പോണന്ന് വെയിലാണ് പാടലക്കിയിട്ടിന്ന്
ആത് ശരി ഇന്നിപ്പ സണ്ടെ ക്ക ആണല്ലോ
ആ ഒന്ന് പൊ പൊറത്ത് പോണംന്ന് വിചാരിക്കണ്ട് ആ ഉച്ചന്റെ വിേഷം മറ്റേ തുറവ ഉണ്ടാക്കണ്ടോ
തുറങ്കോ ആ നമ്മളെ വയ ങ്ങള്
അല്ല അങ്ങട്ടേക്ക്
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അയ് ശരി ആ അപ്പ അങ്ങ പോവണ്ടല്ലേ
ആഹ് അവിടുന്ന് കാണ വിചാ
ആഹ അതെ അതെ അതെ അതെ ആ പിന്നെ അപ്പൊ ഈവനിംഗണോ പോവ അല്ലെങ്കി ഇപ്പൊ എന്താ ഫുഡക്കെന്നിട്ട് ഇന്ന് സൺഡേ ആയിട്ട്
ണ്ട് ഇങ്ങനെ തോട്ടത്തില്
ആഹ് ശരി ആ പിന്നെ എന്താ ത ങ്ങിന് വള ടാണോ അനക്കെ ഈ ടൈമിലങ്ങനെക്കെടുല്ലോ ആ അതന്നെ മഴ ഒന്ന് ചാറിയതായാലും മയക്കാലം ആവുമ്പ ലിപ്പൂളക്ക് അതുപോലെ വാഴ മഞ്ഞള് തെങ്ങ് ആ അതൊക്കെ എന്ത് വളാ നമ്മള് വീട്ടിത്തെ വളങ്ങ എക്്ട്രാ എന്തേലും
അല്ല വാങ്ങീണ് നമ്മള് ചാക്ക് വാങ്ങി തെങ് എന്താ അല്ല ചടിന്റെ ചാക്ക്
ആഹ് ചാണകപ്പൊടീന്റെ അതെ അതെ ചാണകപ്പൊടീ ൻ്റെ ചാണകപ്പൊടിം പിന്നെന്താ പിന്നെ വേറെന്തോ ട്ടൊടുക്കല്ലോ കോഴിക്കാട്ടോ അങ്ങനെയൊക്കെ ഇട്ടെടുക്കും ആ അതന്നെ അങ്ങനെയൊക്കെ കൊടുക്കും നല്ലതാറഞ്ഞക്ക ഇപ്പൊ നമ്മള് നോക്കിയാല് പിന്നെ ത നല്ല തേങ്ങ ഒക്കെ ഉണ്ടാവുന്ന് തോന്നുന്നുണ്ടല്ലോ അങ്ങനെ കേലകൾ ഈ ആ അതെ ഓല വെട്ടി കൊടുക്കണം എപ്പോഴും നമ്മള് തെങ്ങായാലും നല്ലപോലെ കൊണ്ടട്ന്നാല് പിന്നെ ആ ഉണ്ടാവുന്നർഞ്ഞേക്കാം
മണ്ടേരി പോലെ
ആ മണ്ടിരി പോലണ്ട് ആ വല്ലാതെ വിളവുണ്ടാവൂലല്ലേ ആ അതന്നെ നിങ്ങളെങ്ങനെ അങ്ങനെ മാസത്തില് വലിക്കോ
മാസത്തില് മൂന്നാസൊക്കെ കഴിയുമ്പങ്ങനെ
ആ അനൊക്കല്ലെ ങ്ങനെ ങ്ങട്ട് എത്ര തേങ്ങ കിട്ടും ആട്ടിക്കാറാവൂലേ
മുന്നൂറ് തേങ്ങൻ്റടുത്തൊക്കെങ്ങനെ കി
ആഹ് ങ്ങനെ കട്ടൂലേ ആഹ് നല്ല നമുക്ക് പിന്നെ വെിച്ചെണ്ണകുമ്പ നല്ല ഓ യൽനാട്ടി നല്ലതാണല്ലോ ച്ചെണ്ണ അത് നമ്മള് പിന്ന ആ അത് പിന്നെ എടക്ക്ന്ന് കൂട്ടാനും വേണ്ടി ഓയിൽ വാങ്ങ്യാതി ബാക്കിയുള്ള ക്കെ നമ്മള് ഏകദേശം പൊരി പൊരികളൊക്കെ ഇ വെളിച്ചെണ്ണയില് ണ്ടാക്കി അത്ര കേട ണ്ടാവില്ല ഓയിലിന്റെ അത്ര കേടുണ്ടാവില്ല അതെ അതന്നെ അതന്നെ എന്തന്ങ്ങട്ട് രാവിലെ ബ്രേക്ക്‌ ഫാസ്റ്റൊക്കെ കഴിച്ചു
ഓ കഴിച്ചു ഇന്ന് ള്ളോണ്ട് പിന്നെ ഞാന് പുട്ടാക്കിെ
ആ അതെ അതെ അതെ അതെന്താ ഓൽക്ക് ലീവ് ആവുമ്പോ ഒക്കെ ലേറ്റ് ആവുവേ നമുക്ക് ആ ഒരു ടൈമിലൊ ര് മടിയാവും ഇന്നിപ്പോ സ്കൂൾ ഇല്ലല്ലോ ആ തന്നെ
അല്ലെങ്കി പിന്നെ ആ ടൈമിൽ ഓലെല്ലാരും പോയാ പിന്നെ നമ്മ
ആഹ് ആ പണിയെടുത്ത് ഫ്രീ ആയി പിന്നെ ഇനിയിപ്പന്ന് ഈവനിങ് വരെ അ വരോട് തൊള്ളടാനേ ടൈമ് ഉണ്ടാവൂ അതെ ഓരോ കാര്യങ്ങളായിട്ട് ആ അതന്നെ അതന്നെ അതന്നെ പിന്നെ രണ്ടു ദൂസായി പറഞ്ഞിട്ട് കാര്യല്ലേ എന്തോരം വർക്കാ കൊടുക്കണ മക്കൾക്ക് അപ്പൊഴേക്കും ഒക്കെ ഫോണിലല്ലേ ഇപ്പൊ ഒക്കെ ഓരോ കാര്യങ്ങളായിട്ട് ആ ആ വായനാ ദിനായിട്ട് ഇപ്പ അയ്ന്റെ ക്വിസ് കാല വായന റീഡിംഗ ഒക്കെ ഉണ്ടായിരുന്നുന്ന് പറഞ്ഞ് അപ്പ ഇനി അയിന്റെ പ്രോഗ്രമുക ളൊക്കെ ബാ ക്കിണ്ട് അപ്പൊ തിങ്കളാഴ്ച ഉണ്ടാവുംന്നറ്ഞ്ഞു ഇനി ക്ലാസ് തരത്തില് മാത്രം ക്വിസ് കഴിഞ്ഞ് ട്ടൊള്ളൂ അപ്പൊ ഇനി സ്കൂൾ തലത്തിലുണ്ടാവും അപ്പൊ അയിനൊക്കെ പ്രിപ്പറേഷൻ ആയിട്ട് വരാൻ പറഞ്ഞിട്ട്ണ്ട് ആ തനെ
അപ്പം നാലാം ക്ലാസ്ക്കാ ഓളും ഓള് പിന്നെ കിസിനും ഇതിനൊക്കെ ഉണ്ടായി നി
അയ്ശരി ആ ഓക്കെ നിങ്ങള് എന്ത ബുക്കുകളൊക്കെ വാ യിക്കോ ഇഷ്ടാണോ റീഡിംങ്‌ ഒക്കെ
ആഹ് വായിക്കും
ആ പിന്നെ ഇങ്ങനെ ഏത് ഏത് ടൈപ്പ ആ നോവലോ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മള് ലൈബ്രറി ഒക്കെ എടുത്ത് കുറേ വായിക്കേണ്ടായ് നി സ്കൂളൊക്കെ പോണ ടൈമില്
കുട്ടികൾ ഇങ്ങനെ അപ്പൊ അത്ങ്ങനെ വായിക്കും
ഇപ്പ സ്കൂളിൽ ലൈബ്രറി ഉണ്ടോ ലൈബ്രറിക്കായിട്ട് ഞാനൊക്കെ പഠിച്ചിനെ കാലത്തെ ഇങ്ങനെ ലൈബ്രിക്കായ് ട്ട് ഒരാഴ്ച ഉണ്ടാവും എന്നിട്ട് പിറ്റത്താഴ്ച അത് ഏൽപ്പിക്കണം ഇന്ന അത് ഏ ആ വായി ച്ചീനെ കുറിച്ച് നമ്മളെന്തെങ്കിലും നമുക്ക് എന്താണ് അയ്ന്ന് ഉൾകൊള്ളാൻ കഴിഞ്ഞത് അല്ലെ വിവരണം എന്തങ്കിലൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഇപ്പ ലൈ ബ്രറി ആയിട്ട് ഉണ്ടോന്ന് അറിയില്ല കാരണം ഇപ്പോ മക്കൾ അങ്ങനെ ലൈബ്രറി ആയിട്ട് കൊണ്ടോര്നൊന്നും കാണല്ല വീട്ട്ക്ക് ഉം ന് വലിയ ക്ലാസ് ഏ ഇണ്ട്ല്ലേ അപ്പൊ എന്നാ വലിയ ക്ലാസിലേക്കെണ്ടോക്കരം ഇവരിപ്പോ മൂന്നൊക്കെ എത്തിയിട്ടുള്ളേ
ആ നാലാം ക്ലാസ്ത്തെ ഒക്ക് സ്കൂള അതിനായിട്ടല്ലേ ഒക്കെ ഉണ്ട് അപ്പ അവിടുന്ന് മാറ്റ കൊടുക്കും പിന്നെ ഇംഗ്ലീഷും ഇന്തൊക്കെ കൊടുക്കും ഇംഗ്ലീഷിലാണ് ഓക്ക് കൊറച്ചര അറിയാം പക്ഷേന്ന കൊറച്ചുകൂടി ഒന്ന് ഇന്താവാ അല്ല മലയാള മീഡിയ
ആ മലയാള മീഡിയ ആ ഇംഗ്ലീഷ് മഡിയ ഇപ്പ ഇഗ്ലീഷ് ഇവിടെറി ഞാന് പിന്നെ മക്കൾക്ക് ഇംഗ്ലീഷ് വലിയ ഓക്കെ അല്ല പക്ഷെ ഞാന് അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ടായിാണ് നിങ്ങൾ കൊുപോവ കാരണം കുറച്ച് കഴഞ്ഞാല് ഇനിപ വൺ പ്ലസ് ല്ല ഇംഗലീഷ്ന്നെോ അപ്പം പിന്ന മലയാളം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെഠ വച്ചെടുത്തോളും ഏർ പഠിച്ചെടുത്തോളൊന്നല്ല കൊറെക്കോർക്ക് ഓക്കേക്കാരം നമ്മളെ ഭാഷ കെങ്കൂടല്ല ഇപ്പം ഒര്ക്ക് ഇതാവ പക്ഷെ ഇംഗ്ലീഷ് ആണുമ്പോ കുറ കുച്ച് മുന്നോട്ട് പോകുമ്പോൾക്ക് ഭയര ടഫ്ട് കുറെേ ആൾക്കാര് പറ മലയാള മീഡിയക്ക ആക്കോ മൂന്നാംക്ലസ്സൊക്കെ നല്ല ടഫ്ള്ള സിലബസാ
ആ അതെ ഇന്നോട് പറഞ്ഞിനി അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കണാനേ അപ്പൊ കക്ക വേണോ കൊറെ ര് പറഞ്ഞഞ് കൊടുക്കാനൻറിയാ
ആഹ് അറിവ് വേണം അത് ശരിയാ
പോയത ആയോണ്ട്
ആ അതെ അതെ അതെ അതെ
പത്ത വരെ പോയിട്ടുള്ളു അപ്പൊ പിന്നെ ഞാനും പിന്നെ മലയാളത്തി പിന്നെ പഠിച്ചുന്ന കുട്ടി പഠിച്ചു
ഏ അതത്രേ ഉള്ളൂ ഇത് നമ്മൾ ഒപ്പം ഇരുന്ന് കൊടുത്താ മതി നമ ന കുറെ അറിഞ്ഞോളണെന്നില്ല നമുക്ക് ഓര് ചോദിക്കണ പറഞ്ഞ് കൊടുക്കാ എന്നാലും കുറ ഒക്കെ നമ്മള് ഒപ്പം ഇരുന്നൊടുത്ത് ഓരിക്ക് ഒരാളിണ്ട് സപ്പോർട്ടിനിന്നിളളത് ന്ന് ഇണ്ടായല് ഓര് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചോളും മ്മ് അതന്നെ
കൊടുക്കല്ണ്ട്
അതന്നെ അതെന്നെ പിന്നെ ആ കുട്ടികക്ക് ഓരോരുത്തര് ഓരോ ഇന്റെരെസ്റ്റ്‌ ഇല്ലേ സെകാരെ ചിലർക്ക് ഇപ്പൊ വെറും പഠപ്പനായോർക്ക് കലാപരമായിട്ട് ഒരുപാട് ആ ആഗ്രഹങ്ങൾണ്ടാവും എന്തെങ്കിലൊക്കെ
ആ അത് മുത്താക്ക് അങ്ങനെ രണ്ടാമത്തോക്ക് പഠിപ്പില് അത്രതില്ല പക്ഷെ
ആ അതെ ആ അതെ അങ്ങനെ എത്ര കയിച്ചിന്ന ആൾക്കാരിണ്ട് കാരണം അങ്ങനെയൊക്കെ ചിത്രം വരയിലൂടൊക്കെ ഒരുപാട് മാർക്ക് കാര്യങ്ങള ഇപ്പൊക്കെ ഗ്രസ്മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ അങ്ങനെ ന്തിനൊക്കെ
ആഹ ആഹ
ആ അപ്പൊ അതൊക്കെ അന്നെ അയില് ഒന്നുങ്കൂടി ഒരിത് കൊടുത്താ മതി ഓരിക്ക് ഇന്റെ
ആ പിന്നെങ്ങനെ കൊറോണ ആയതോണ്ടേ പിന്നെ രണ്ടിലും മൂന്നിലും ഒക്കെ എത്തിന്ന് ക്ലാസ് കിട്ടി
ആ അതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രശ്നം കാരണം എന്താ അറിയോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടൂഷനെടുക്കുന്ന ആളാണെന്ന് ഇപ്പോഴും വലിയ വലിയ മക്കളെ എട്ടിലും ഒമ്പതിലുംഎത്തുന്ന കുട്ടികള് ബേസിന് ഇപ്പോഴും ബുദ്ധിമുട്ടാണ് കാരണം എന്താ ഈ കൊറോണ ടൈമിലുള്ള മക്കളെ മക്കളേനു കാരണം ക്ലാസ് പ്രോപ്പർ ആയിട്ട് കിട്ടില കാരണം ഒന്ന് രണ്ട് കെ ജി ചെല കുട്ടികൾക്ക് ബേസ് കണ്ട കിട്ടേണ്ട ടൈം അപ്പോ അത് അവിടെ ഫ്ലോപ്പായ പിന്നൊരിക്ക് എത്ര പഠിപ്പിച്ചാലും ആ എത്ര പഠിപ്പിച്ചാലും പഠിപ്പിച്ചേകൊടുത്തിട്ടും പിന്നെ കാര്യില്ല പിന്ന നമ്മ എത്രക്ലാസ് കൊടുത്തിട്ടും കാര്യില്ല അത് കിട്ടേണ്ട ടൈമില് കൊടുത്ത തന്നെ മേണം ഇപ്പൊ ഒന്നും വേണ്ടത്ത ഞമ്മളിപ്പോ ആ ഒരുടൈമില് നമ്മള ഒരു പ്രഗ്നൻസി എന്തേലും ഇണ്ടായാലെ ഡെലിവറിന്റെ ടൈമിക്ക് ഒന്ന് പോയാല് കാരണം കുട്ടികളൊന്നും നോക്കാൻ നോക്കാൻ നമ്മക്ക് കഴയൂല്ല അപ്പ ന്റെ രണ്ട് മക്കക്കൂ അങ്ങനൊരവസ്ഥ വന്നിന് എന്റെയൊക്കെ അടുത്തടുത്ത അപ്പൊ എനിക്ക് ഓന് എൽക് ഇന്ക് രണ്ടാമത്തെ ഇണ്ടായത് അപ്പൊ പ ആ വയറ്റില് ഇണ്ടാവുമ്പോ തന്നെ നമുക്ക് ക്ഷീണോം കാര്യങ്ങള അങ്ങനെ കൊറേ പോവും അന്നാന്ന്ട്ക്ണത് മ്മക്ക് പഠിപ്പിച്ചാൻ കയ്യൂല കൊറച്ച് വെൽതായ പിന്നെ ഓലെ നോക്കണ്ട ആ ശ്യണ്ടാവുല്ല. പക്ഷെ ഈ ചെറുപ്പത്തില് മ്മള് ഒപ്പം ഇരുന്നെന്നെ കൊടുക്കണം.
ആ വാണേ തിരിഞ്ഞെ ഓല സ്കൂള്ത്തെ പഠിച്ചോളും
അത പഠിച്ചത്‌ ഓൺലൈൻ ക്ലാസ് ല്ലേന്നോ അന്ന് അനെ കറക്റ്റ് ആയിട്ട്ണ്ടാവൊന്നുല്ലേന്നല്ലോ അന്നത്തെ ക്ലാസ്സുകള്
ആ അതെ
കൊറോണ ടൈമിലേ അപ്പൊ അതൊക്കെങ്ങട്ട് മിസ്സ്‌ ആയി പോവാണ് അയ്ല് പിന്നെ ഒരു വർഷം ഇന്ക് തോന്നിയേല് കൊറോണയുടെ ടൈമില് ഒരു വർഷത്തോളം അങ്ങനെ ക്ലാസ് ഓൺലൈൻലായിട്ടേന്നുലേ കൊറേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട്
ആ കുട്ട്യേളെ ജയിപ്പിച്ചു വിട്ട്ക്ക
അതന്നെ അതന്നെ ഇപ്പഴും സ്കൂള്ല് അങ്ങനെന്നാണ ല്ലേ. ജയിപ്പിച്ച് വിടലെന്നെണല്ലോ ഏഴ്
ആ ആ ജയിപ്പിച്ചുവെടുകതന.... ഇപ്പോൾ കൊറോണ
ആ.. അതാണ് നമ്മള് അത്ര ശ്രദ്ധിക്കുലാ
ആ വഴിവെട്ടിനീ
ക് വന്ന് ചെല ആൾക്കാര് അറിയാതെ പോയതും ഒണ്ട് എല്ലാ വല്ല്യ ഊ കൂടാതെ അങ്ങനെ അട് മാറിയോരും ഉണ്ട് ആ കാരണം അമ്മക് വന്ന ടൈമിൽ മണം ഇതൊന്നും കിട് ട്ടൂല്ലല്ലോ സ്വയം അറിയിലേനി സാധാ പനി വന്നാല് ചെലത് നല്ല ഉകൂടി പോയത് ചെലത് ഓര് വന്നത് തന്നെ പേഷ്യന്റ്സ് അറിയാതെ പോയതും ഒണ്ട്
അഹ് അതുണ്ട്
ആ പേടി അവര് ആ ഒരുപാട് ആൾക്കാർ അങ്ങനെ പോവാത്തവരുണ്ട് പേടിയായിട്ട് കാരണം ആത് ചെയ്തോലൊക്കെങ്ങട്ട് നല്ല ഇത് പറഞ്ഞക്കാലോ വല്ലാത്ത ഒരവസ്ഥേന്ന തല്ലോ അല്ലോ ആ അതെതെ അതെന്ത സാധനടു ത്താണ്ടല്ലേ ചെയ്യാെ
ആഹ് ചെയ്യ പിന്നെ ആ കൊറോണന്റെ സൂചി വച്ച് കുറേ ആക്ക്‌
ഓ അതെ അതെ അതെ അതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റ റ്റുലേ ഞാനേതല്ലോ ടുത്തില്ലേ നീ വാക്സിന് പിന്നെ എന്തായാലും ഞാന എടുത്തില്ല ഞാനും മക്കളും എടുത്തില്ല
ഏ എടുക്കാത്തോണ്ട് എടുക്കാത്ത
ആഹ അത് തന്നെ അപ്പോ ഒരുപാട് കാര്യ പറയ അ ഹസ്ബന്റിന് വലിയ താല്പര്യമല്ലേന് അപ്പൊ ഞങ്ങ ഇ കുട്ടികള സംഭിച്ചില്ല ആള എടുത്ത് ആൾക്ക് സൗദി പോകണെങ്കിൽ എടുക്കണ്ടി അപ്പൊ ആള എടുത്തച്ചത് പിന്നോട് ഞങ്ങളോട നിങ്ങൾ എടുക്കണ്ടായിറഞ്ഞേ
ആഹ അതേപോലെ എടുക്കാതെ നിന്നായപ്പോ വരുന്ന ആശാർകറും വരൊക്കെ അവര് പറഞ്ഞാൻ കൂടി ഉ അന്താ എടുത്തിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആവുമ്പോ വലിയ പൈസ എടുത്ത് എടുക്കേണ്ടി വരും സൂചി
ആ അതെ അതെ
അപ്പ ചൂടാ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞായി വിളിച്ച് വിളിച്ച് വിളു ആസ്യ പോയി
ആഹ് അന്ന് പിന്നെ എല്ലാരും എടുക്കണോരന്നെ കാരണം അതിനത്ര ഇമ്പോർട്ട തന്ന ഇണ്ടായി അന്നേ പിന്നെ ആ ണ്ടായിനി ഇട്ക്കാത്തോലൊക്കെ ഇട്ത്തുണ് ഏകദേശൊക്കെ നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനോം ഇട്ത്ത ആൾക്കാരെന്നെ കുറച്ച് ആൾക്കാരൊക്കെ അയ്ല് എടുക്കാത്ത ഇണ്ടാവുള്ളു
പ്പോ പെൺകുട്ടിയാക്കതാ പതിനഞ്ചു വയസിന് താഴെ ത്ത് മൊയല്ലാതക്കാള്ള സൂചി
ആഹ് അതെ ആ അതന്നെ ന്നട്ടിഞ്ഞി ഉച്ചക്കക്ക് ന്താണ്ടാ ക്ക്ണ്ന്ന്?
ഉച്ചക്ക് ഞ്ഞി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആക്കട്ടെ എന്നാ
ആ ആ അതെ പണിക്കാരും ഉള്ളതാണല്ലോല്ലേ ന്നാൽ ഓൾക്കുള്ളതാവും ചെയ്തോളും പിന്നെന്താന്നറിയോ നമ്മള് നെയ് ചോറുംതൊക്കെ പെട്ടന്ന്ണ്ടാക്കാപ്പൊ സുഖ കുക്കറിലൊക്കെ ഇപ്പൊ വേവിക്കാണ്ടേ നല്ല സോഫ് റ്റായിട്ടെന്നെ വെന്ത് വരും ചെയ്യും ആ ആ തെന്നെ നെയച്ചോറൊക്കെറഞ്ഞാല് ഇപ്പ വേം എളുപ്പ പ്പാ രണ്ട് വിസിലൂതിയാല് സംഗ യായി പ്പൊ നല്ല അരിയല്ലെ കിട്ടണൊക്കെ കുക്കറിണ്ടായോണ്ട് നല്ല സുഖ പിന്നെ കൊറേ ആൾക്കാര് കുക്കർത്തെ ഭക്ഷണങ്ങള് അങ്ങന നമ്മള് കഴിക്കരുത് ന്നൊക്കെ ക്കെ അങ്ങനെ കുക്കർ ആ ആബി ഫുഡ് അല്ലേ എന്നാല് നമ്മള് ഏ പെട്ടെന്ന് ആവാള്ളൊരെളുപ്പ മാർഗാപ്പൊ കുക്കർ അത് കണ്ടുപിടിച്ചത് ഇപ്പൊ കൊറച്ചായിട്ടല്ലോള്ളു നമ്മളെ ഇടയിലൊക്കെ വന്നിട്ട് ആ ആ ശരിന്നാല് ഓക്കെ ഓക്കെ